ഹലോ കേക്ക്ണില്ലേ
ആഹ് കേൾക്കാ നമസ്കാരം എന്തെല്ലാ വിശേഷം
നമസ്ക്കാരം സുഖാണ് നല്ല വിശേഷം
ആഹ്
ന്താ പണീ.
പണികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇരിക്ക്യാണ്.
ഏഹ്.
നോമ്പ് കാരണം പ്രത്യേകിച്ച്
ആഹ് നോമ്പ്ണ്ടാ? ആഹ് ഇവടീം എല്ലാർക്കും നോമ്പ.
ലേ ഞാന് വിളിച്ചത് എന്താന്നറിയോ?
ആഹ്.
വീട്ട് കൂടല്ന് പോണ്ടേ?
ആഹ് പോണം.
ഉം ഹ്ഹ് പിന്നെ ഈ എന്താണ് ഫാമിലീല്ള്ളവരെല്ലാവരും വര്ന്ന്ണ്ടോ?
എല്ലാരും വര്ണ്‌ണ്ടോ എന്താ അറീല്ല. ങ്ങൾ വിൾച്ചപ്പോ എന്താ പർഞ്ഞേ എല്ലാരും വര്ണണ്ടൊ
ആഹ് എല്ലാരും വര്ന്ന്ണ്ട്. ഇങ്ങനെയൊക്കെയാവുമ്പോഴല്ലേ എല്ലാരും കാണുന്നേ.
ആഹ്.
നമുക്കെന്ത് ചെയ്യാംന്നറിയോ നമു രാവിലെ പോയിട്ട് രാത്രിക്ക് വന്നാ മതി ട്ടോ തിരിച്ച് പെ ട്ടെന്ന് വരണംന്ന് പറയരുതേ. ക്കൊന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും കഴിയൂല്ല. നമ്മൾ പോയി കഴിഞ്ഞാല്. ആഹ് അവിടെ കണ്ടു അപ്പോഴേക്കും ന നമ്മുടെ എല്ലാവരും വരും പിന്നെ എല്ലാരോടും സം സാരിച്ച് കാര്യങ്ങളായി പിന്നെ നമുക്കൊന്ന് കാണണ്ടേ?
ആഹ് അതന്നെ.
ഉ ഇ.
അപ്പൊ കൊറച്ച് നേരം വൈകീട്ടൊക്കെ വരാം.
ആദ്യേയെ പറയ.
ആഹ്.
കാര്യം അവതരിപ്പിക്ക ഇല്ലെങ്കിൽ അവിടെ എത്താനൊഴിവുണ്ടാവില്ല പോവല്ലേ ചോയ്ച്ചോണ്ടിരിക്കും.
ആഹ് അതന്നെ.
അപ്പൊ ചോയിച്ചോണ്ട് രിക്കാതിരിക്കാതിരിക്കാൻ നാദ്യമേ പറയ.
കൂടല്ന് നമ്മള് പോകുന്നണ്ട് പക്ഷെ പെട്ടെന്ന് വരൂല രാത്രിക്കേ വരോള്ളു. അ നി നിങ്ങക്ക് വേറെന്തെങ്കിലും പരിപാടി ഇണ്ടെങ്കില്. അതിന് പിന്നെ പോയിട്ട് നമുക്ക് പോവാം എന്നാലും കുഴപ്പമില്ല. പെട്ടെന്ന് വരണംന്ന് പറയരുതന്ന് പറയ.
ഉം എവിടെ പോയാലും പെട്ടെന്ന് വറ്റണംന്ന് പറിം.
പെട്ടെന്ന് വരണം ഇവർക്ക് പെട്ടെന്ന് പോണം ഒരു സ്ഥല ത്തേക്ക് പോയാല് കണ്ണോണ്ട് ഇങ്ങനെ നോക്കും. പോവല്ലേ അപ്പഴേ അത് നോക്കുമ്പോ മൊഖത് ഏക്ക് നോക്കുമ്പോ ആദ്യം ഇവിടുന്ന് പറഞ്ഞ് കൊടുക്ക കണ്ണോണ്ട് ഒരാക്ഷനും കാണിക്കണ്ട. നേരത്തെ വരൂലാന്നെന്നെ പറയാ അപ്പൊ പിന്നെ ആ ആക്ഷനൊന്നും കാണിക്കൂല.
ആവര് ക്ക്പോണോട്ത്ത്ക്ക് അവര് കൊറെേ സമയാ എട്ക്കും ചെയ്യും ഞമ്മളെ കൂടെ വരുമ്പളാണ് ടൈമില്ലാത്തത്
എല്ലാ നമ്മള കൂടെ വരുമ്പഴ് പെട്ടന്ന് പോണം എന്തൊക്കൊരു ബഹളാണ്
ആഹ്
നമ്മടേതായ സമ്യം വേണ്ടേ
അതന്നെ നമ്മളെ വീ
എപ്പെഴും വീ ഇരിക്ക്യുന്ന ആളേളാണ് അപ്പൊഴ് ഇങ്ങനെക്കെള്ളൊരു അവസരം ണ്ടാമ്പഴല്ലേ നമുക്കും കൊർ പോണെ അല്ലാതെ നമ്മടേതായ ഇഷ്ടത്തിന് ഈ പിന്നെ വ് ആൺകുട്ട്യേള് പോവുന്ന പോലെ നമ്മള് പോന്നില്ലല്ലോ
അതന്നെ ഞമ്മള് എപ്ലേങ്കിലൊന്ന് പൊർത്തർങ്ങുമ്പോ അത് മൊതലാക്കണ
നമ്മക്ക് യെന്തെല്ലാ സമ്മതങ്ങളാണ് ചോദിക്കണ്ടന്ന് പൊർത്ത് പോണങ്കില് അവർക്ക് ഡ്രസ്സ് മാറ്റി എന്നാ ശരീട്ടോ ഞാന് പോയിട്ട് വരാ അത്രയും പർഞ്ഞ
ഉം ന്നേ എപ്ലേങ്കിലും കേരി വരുള്ളൂ നേരം വൈക്യാലും കൊയപ്പല്ല്യാ
ആഹ് എവ്ടെ പോക്ന്ന് എങ്ങനെ പോകുന്നു ആരെ കൂടെ പോകുന്ന് അത് കൃത്യസമയത്തിന് വേ എണം ഇനി പോവണങ്കിലോ നമുക്കു പിന്നെ പ്രത്യേച്ച് ജോലിയൊന്നുല്ല പൈസക്കും വേണ്ടി കയ്യും കാലും പിടിക്കലത് വേറെ
ആഹ് ൻമ ഉം വീട്ട്ലെ ആഹ് പണിട്ത്താലേ ഒരു കാശൂല്ല ഒന്നുല്യ
നമക്ക് പൊറത്ത് പോയിറ്റ് എഹ് പൊറത്ത് പോയിട്ടില്ലെങ്കിലും നമ എന്തെങ്കിലൊരു വരുമാനം നമക്ക് സ്ത്രീകൾക്ക് വേണ്ടത അത്യാവശ്യണ്
ആഹ് അത് ശര്യാ
ത്യാവശ്യാണെന്നർഞ്ഞാ അത്യാവശ്യള്ളൊരു കാര്യണ് വരുമാനം വേണ്ട
ന്ന്ള്ളാ
ആഹ് നമക്ക് അതെ നമക്കിങ്ങനെ ചോയിച്ച് നടക്കണ്ട ആവശ്യല്ലല്ലോ നമ ഫണ്ടാവശ്യത്തിന് നമ ൻ്റെ കയ്യിലൊരു കൊറച്ച് പൈസണ്ടെങ്കി നമക്ക് ആവശ്യങ്ങൾ ഉപയോഗിക്കാലോ ആവശ്യങ്ങൾ പൈസക്ക് ആവശ്യം ഇല്ലാത്തോരാ ആരാ ഹ്ള്ളേ
അതന്നെ എല്ലാ ആവര്ക്കുംന്ന് പൈസേണ് ആവശ്യം പൈസണ്ടായാലാ ണ് എല്ലാ സംഭവം നടക്കൊള്ളു
അത്രള്ളൂ അതാണ്
പിന്നെ വേറെ പൊർത്തവ്ടെങ്കിലൊക്കെ പോൺണ്ടാ
ഇപ്പ മഴയായില്ലേ മഴയായി സ്കൂള് തൊറന്ന്
ആഹ് അതെന്നെ
ഉം ഇഞ് കൊറച്ച് കഴിഞ്ഞിട്ട് ഇപ്പ രണ്ട് മാസം കഴിഞ്ഞാൽ ലീവല്ലേ
ആഹ് മയണ്ടവ്ടെ
രാവിലെ നല്ല മഴേണ്ടാര്ന്നു
ആഹ് വടിം നല്ല രാവിലെ നല്ല മയേര്ന്ന്
അതിപ്പോ മഴ കണ്ടപ്പോഴെകരുതി മഴ പിടിച്ചൂന്ന്
ആഹ് നല്ല മഴ പെയ്തിരുന്നു ഇവിടാ പിന്നെ നോമ്പ ആയതുകൊണ്ട് ഇവിടെങ്ങെ പണിയൊന്നും ഇല്ലെലാ അപ്പൊ ഇവിടെ ഇങ്ങനെ കെടന്ന്
ആഹ് അതാണ് അപ്പഴാണ് നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നെ ഇങ്ങനെ ഒരാള് ഇണ്ടായിരുന്നല്ലോ
ആഹ് ഞാന് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കേന് അപ്പളാ ഇങ്ങള് വിളിച്ചത്
പിന്നെ അതെ തമുറുദിൻ തന്നെ എല്ലാം കാണാറുണ്ടോ
ഏഹ് ഇല്ല ഞാൻ ആരെ കാണാറില്ല
ആഹ് ഇല്ലഅല്ലെ
ഞാൻ പുറത്തൊന്നും വല്ലാതെ പോലില്ല അപ്പൊ കാണാറു ഇല്ല ഇവിടെ ഉമ്മാക്ക് വയ്യാത്തത് കൊണ്ട്
ആഹ് അത ഞാന് ഞാൻ ഒരു തവണ ആഹ് അത് ശരി ഞാനും ഇത് പറഞ്ഞപോലെ പുറത്തൊന്നും പോവാറില്ല പക്ഷെ എന്റെ ഫാമിലില് ഒരു കല്യാണത്തിന് പോയ സമയത്തേ ആ സിഫിനെ കണ്ടാരുന്നു ആസിഫ് പറ ഞ്ഞു പിന്നെ നാ നിങ്ങളോട് അന്വേഷിച്ചുന്ന് പറയണം കാണാറ് ഇല്ല ഒന്നുംല്ലന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നല്ലോ
ആഹ് അതന്നെ കൊറ ആയി കണ്ടിട്ടു ഓലക്കെ
അതെ നമ്മള് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതെ നമ്മളെന്തെങ്കിലും ഭക്ഷണം കൊണ്ടു പോയാല് നമ്മളല്ലായിരുന്നു അത് കഴിക്കുന്നെ
അതന്നെ ഓലായിരുന്നു കഴിച്ചിർണ്ടത് അതൊരു രസം തന്നെ കിട്ട്ന്നെല്ലേ
അതെന്തായാലും അവനതൊന്നും മറന്നിട്ടില്ല അവന് പറയൂ നിങ്ങൾടെ പാത്രത്തിലെ ഭാക്ഷണത്തിനു ഇപ്പഴും മാറിയിട്ടില്ലന്ന്
ഓർമ്മണ്ട അപ്പൊ
ഓർമ്മണ്ട് ഓർമ്മണ്ട് അം നമ്മങ്ങള് ഭക്ഷണം കൊ കര്യവായി അതിനി മരണം വരെ മറക്കാൻ പറ്റൂല്ല
ആഹ് ആഹ് അതന്നെ ഏഹ് ഏഹ്
എന്താലും പഴെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ നല്ല രസല്ലേ
ആഹ്
അത്ക്കൊരു ഓർമ്മകള് മാത്രയി ഇപ്പ അത് ഞാൻ കുട്ടികളോട് പറയും സ്കൂളിലൊക്കെ പോകും മടികൂടാതെ പൊയ്ക്കോളൂ കൊറച് കഴിഞ്ഞാലേ നിങ്ങ ഇതിന്റെ വെഷമം മന സ്സിലാവുള്ളൂ ഇപ്പൊയ് ആഹ് അല്ല നമ്മള ഹാങ്ങില് പഴയ സമയത്ത് സ്കൂൾ പോവാൻ നമുക്കൊരു ടെൻഷൻ ആണല്ലോ ഇന്ന് പോകുന്നില്ല ന്നൊക്കുള്ളരിതാണല്ലോ പക്ഷെ ഇപ്പോഴോ നമുക്ക് ആ ഒരു ദിവസം തിരിച്ച് കിട്ട നമ്മൾ നോക്കുന്നേ
ആഹ് ഇവിടെ ഇവലൊക്കെ മടി കാട്ടുമ്പോ ഞാൻ പറയും ഇപ്പങ്ങള് ഇങ്ങനെ മടി കാട്ടിട്ട് കാര്യഇല്ല്യ പിന്നെ ഇങ്ങനെ ഇപ്പ ഞാനൊക്കെ കണ്ടില്ല പിന്നെ ഇപ്പ സ്കൂളിൽ പോയാ മതിയായിരുന്നുന്ന് വിചാരിക്കാണ്ന്ന് പറെ
എങ്ങനീ ആണെങ്കിലു സ്കുളിലോന്നു പോയാ മതിയലോന്നാ
ആഹ് അതന്നെ ഇപ്പൊ വീട്ന്ന്പുറ ത്തറങ്ങാ പറ്റാത്ത ഇപ്പ ഇനി ഇപ്പള്ള കുട്ടികളൊക്കെ പഠച്ച് നല്ല ജോലി എന്തെങ്കിലോ ഇതൊക്കെ വാങ്ങണം എന്നുള്ള ആ പൈസ ണ്ടാക്കണം എന്നുള്ള വിചാരിക്കണ മക്കളാണ്
അതെ നമ്മളെ കാലത്ത് പോലെ ഇപ്പഴ ആരീ അങ്ങനെ എന്താ പറയാ പിടിച്ച് പിടിച്ചു പറ്റിട്ട് ഈ ഇവരുടെ ഇഷ്ടത്തിനും കൂടെ ഒരു ഇത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കല്യാണം കഴിച്ചിട്ടാണെങ്കിലും അവരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ
ആഹ് അതന്നെ ഞമ്മളത് പറിയണത് അങ്ങനന്ന് കല്യാണം കഴിച്ച വിട്ടാല് പിന്നെ പഠിക്കാൻ പോവാൻ പറ്റൂല അങ്ങനെ
പഠനത്തിന് നമ്മള കാലത്തൊക്കെ പ്രാധാന്യം ഇല്ല അത് കാരണം എനിക്കൊക്കെ പത്താം ക്ലാസ്സില വിദ്യാഭ്യാസം എല്ലേ ഉള്ളു
ആഹ്
കഴിഞ്ഞിട്ടില്ല ഒരറിവൂല്ല
അതന്നെ ഇപ്പൊക്കെ കുട്ടികളൊക്കെ നല്ല പഠിക്കും കുട്ടികള് പിന്നെ പോവണം അങ്ങനെയൊക്കെയാണ്
അതെ അതെ
പഠിച്ക്കണം ജോലി നേടണം പൈസ ണ്ടാക്കണം അങ്ങനെയൊക്കെ പറയണ മക്കളാ ഇവിടെ മോൻക്കാണ് പോവാൻ മടി ഓൻക്ക് കൊറ - ച്ച് ഒരു ബാക്കക്കാണ് പോവാനൊക്കെ അങ്ങനെ
അതെ ഇവിടെ എനിക്ക് എന്റെ മോന്ക്ക് അങ്ങനെയാണ് മോന് പത്താം ക്ലാസ്സിലാണ് ഇ പ്രാവശ്യം
ആഹ് മോ ഏഹ് എന്റെ മോ മൂത്തത് മോള് എന്താണ് ഒമ്പതിലാ
ഉം- ഉം
മോന് ഏയിലാണ്
രണ്ടാം ക്ലാസ്സിലുണ്ട് പക്ഷെ മോൾക്ക് മടി ഇല്ല ഞാൻ പോണ്ട ആഹ് എന്തെങ്കിലും ചെറിയൊരിത് വന്നു കഴിഞ്ഞാല് ഞാൻ ഇന്ന് പോണ്ട മോളേന്ന് പറഞ്ഞാല് ഏയ് ഇന്ന് പോയിട്ടില്ലെങ്കില് അത് പഠി ക്കാൻ പറ്റത്തില്ല ഇത് പഠിക്കാൻ പറ്റത്തില്ലാന്ന് പറഞ്ഞിട്ട് പോവും പക്ഷെ മോനോട് പോണ്ടാന്ന് പറയേണ്ട ആവശ്യേ ഇല്ല എന്നും ലീവെടുത്ത അത്രെയും സന്തോഷം
ആഹ് ആൺകുട്ടിയക്കതിന് പൊതുവേ മടിയാണ് പോവാന് അവര് പക്ഷെ അവര്ക്ക് ക്ലാസില് കേട്ടാല് മനസ്സിലാവും ചെയ്യും ക്ലാസ് പോവാ മടിയ
അതെ നമ്മള് ബുക്കെടുത്ത് പഠിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കാറാണ് ക്ലാസ്സില് നന്നായിട്ട് ശ്രദ്ധിച്ചിരി ക്ക ടീച്ചറെന്താണോ പറയുന്നത് ശ്രദ്ധിച്ചിരിക്ക അതില് അതിലുണ്ടാ നല്ല പിന്നെ മൈന്റില് കേറിട്ടുണ്ടെങ്കില് പിന്നെ ആർക്ക് പരീക്ഷക്കെഴുതാനുള്ളതൊ ക്കെ ആഹ് അത് കിട്ടും പക്ഷെ ക്ലാസ്സെടുക്കുമ്പൊ കളിച്ചു കഴിഞ്ഞാണ്ടല്ലോ
ആഹ് ആഹ് മടിയാണ് കുട്ടികക്ക് പോവാനൊക്കെ
പിന്നെ നമ്മ ടീച്ചർമാര് ഈ മക്കക്കും വേണ്ടി ട്ടല്ലേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അ
ആഹ് ടീച്ചർമാരൻ അതന്നെ ടീച്ചർമാരെപ്പൊളും പറയലാണ് ഞമ്മള് നിങ്ങൾ വീട്ട്ന്ന് ഒന്ന് ശ്രദ്ധിക്കണാ കേട്ടാ ഞങ്ങള് ക്ലാസ്സിന്ന് പറഞ്ഞ് കൊടുക്കണത് മാത്രവല്ല നിങ്ങള് വീട്ടിന്നും ശ്രദ്ധി ക്കണന്ന് ഇങ്ങനെ പറയലാ
അതെ എല്ലാർക്കും വേണ്ടീട്ടാണല്ലോ ടീച്ചർ അവിടേ കെടന്നിറ്റ് ഇങ്ങ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നാ അപ്പൊ അതിന് ഇവര് പരിഗണി ച്ച് ഇവര് ശ്രദ്ധിച്ച് കേട്ടിരിക്കണല്ലോ
ആഹ്
അതേ എന്തായാലും നമ്മള് ടീ ട്ട് ടീച്ചർമാരെയൊന്നും കാണാനും ഒന്നിനും പറ്റീട്ട്ണ്ടാവില്ലാ
ആഹ് അതന്നെ
ഉം
ഞാൻ പിന്നെ ആരെയും കണ്ടിട്ടേയില്ലാ
ഉം
പൊറത്ത് വല്ലാതെ എറങ്ങാത്തതുകൊണ്ട് നമ്മള് പൊറത്തെറങ്ങുമ്പളല്ലേ എല്ലാരെയും കാണുള്ളൂ ഇവിടെ വീട്ട്ന്ന് പൊറത്തൊന്നും എറങ്ങാത്തത് കൊണ്ട് ആരെയും കണ്ടീലാ
പൊറത്ത് തൊറന്ന് വിടൂലാ തൊറന്ന് ഒറ്റക്കെവിടെയും വിടൂലാ പറന്നെങ്ങോട്ടെങ്കിലും പോയാലോ
ആഹ് അതെ ഇവിടെ കൂട്ടിലിട്ടാലവിടെ ഇരുന്നോളല്ലോ പൊറത്ത് വിട്ടാലെവിടേക്കെങ്കും പറന്നു പോവോന്നുള്ള പേടിയാ
അതെയോ എന്നാ ഇനി ശെരിട്ടോ ഞാൻ വിളിക്കാവേ
ആഹ് ഓക്കെ ഓക്കെ
ആഹ് ശരി ശരി